ന്തൊക്കെ വിശേഷങ്ങള്
ആഹ അ സുഖായിട്ട് പോണ് ഫുഡ് കഴിക്കാനായി തുടങ്ങി
ഉം ഉം
ഓ സങ്കടാണല്ലോ എന്തേ വീണോ
ഉറക്കാൻ വരണ്ട് തോന്നണ
ആഹ അയിന് ആയിനോറ
ഉറങ്ങോ നോക്കട്ടെന്ന് പണിയൊന്നും അ അധികം കഴിഞ്ഞിട്ടൊന്നുല്ല ഓള് ഇങ്ങനെ ഉണന്ന് വന്നിട്ടെ ഓള് ഇരിക്കൂല്ല നടക്കില്ല അടുത്ത്ങ്ങനെ നടക്കണം ഫുഡ ആയിണ് ക്ലീനിങ് ഒന്നും കഴിഞ്ഞില്ല ഉം
ആ ക്ലീ അടിച്ചു വരലും ഇതൊന്നും കഴിഞ്ഞില്ല
ചേർല കഴിഞ്ഞണ് തുടക്കല് കഴിഞ്ഞിട്ടില്ല
ആ അലക്കാന ഉണ്ടാവും
കാനണ്ട്
അതെ ഇപ്പൊ
അ പിന്നെ റേക്കന്റെ ആ റേക്കന്റെ മേലൊക്കെ ഒന്ന്ങ്ങനെ നന്നാക്കിനീ തട്ട ട്ടി കുട്ടിയാപ്പ അങ്ങനെ കുറപണിയും ഒകെകൂടെ അയ്യപ്പോ പിന്നെ ഇവളാണെക്കിൽ തിരെ നിക്കൂല ഓള് ഓണർന്നാൽ പിന്നെ ഒന്നിനും ആയികൂല
ആ ന്നാ പിന്നെ ങ്ങൾക്ക് എന്താ പറയാ ഒരു പോണേന്റെ മുന്നേ പിന്നെ ഓലെടുത്ത് കൊടുതീണ്ട് ഇങ്ങനെ പെട്ടെന്ന് ചെയ്ത് ഇവിടെയിരുന്നു വന്നാ പിന്നെ അങ്ങനെ ഫ്രീ ആയിട്ട്
ഉ അതയൻ അന്നേരയാപെക്ക് പിന്നെ സമയം കിട്ടിയില്ല മറ്റൊനെ ഒരുക്കാനും അംഗൻവാടി പറ പറഞ്ഞയക്കലും ഒകെ കൂടെ ആയപ്പോേ ഓനണരാനന്നെ എട്ട് മണിയാാവും അപ്പൊ പിന്നെ കഞ്ഞി കൊടുക്കല് കുളിപ്പിക്കല് കഞ്ഞി കൊടുക്കല്
ആ അതെല്ലേ ഉം എന്തായാലും എ പണി കഴിയാഞ്ഞാ ഭയങ്കര ഗതിപ്പെടാലേ ഇപ്പൊ ഇത്രയും നേരായില്ലേ
ആഹ ഹസ്ബൻഡ് നേരത്തെ പണിക്കും കേയറീനന്ന്
ആഹ അല്ലെങ്കി മോള കൊടുത്തിട്ട് വ വേഗം ചെയ്താ മതിയായിുന്നല്ലേ
ആഹ
ക്യയാണെങ്കിൽ കഴിയുമ്പോ ചെയ്യ അല്ലാതെപ്പ എന്താ ചെയ്യണ ചെറിയ കുട്ടിയല്ലേ
അഹ്
അങ്ങനെ പിന്നെ, പിന്നെ എന്താണ് പിന്നെ എവിക്കെങ്കിലുംക്കെ പോയിെനോ ചായ കുടിക്കാൻ ഒകെ
ഇപ്പൊ മഴ ആയോണ്ട് പോവലുണ്ടോ
അവിടെന്താ ഒരു സോങ് ആ കോളു വാന്നതാ കോളു വാന്നതാ
ഒന്നും വന്നില്ല
ഏ എന്തേലൊരു സോങ് ഇങ്ങനെ കേട്ട് എന്താ അറിയില്ല
എന്താറിയില്ല ഉം ഇവിടെ സോങ്ഒന്നുല്ല്യ ആരും ഇല്ലാവിടെ ഓ ഹസ്ബൻഡ് വന്നിട്ടില്ല
ആഹ് ശരി
ഉറ്റക്കനെ ഉള്ളു പിന്നെ രാവിലെ പെട്ടെന്ന് പണി കഴിഞ്ഞാൽ പിന്നെ ഫ്രീ ആയട്ടിരിക്കും പിന്നെ ഇങ്ങനെ വർക്കിൽ കുറേ നേരംഫോണിൽ ഇങ്ങനെ നോക്കിയിരിക്കുമ്പൾ മടുപ്പാണ് ഉറക്കം തൂക്കുക ടൈപ്പ്ണെആകുമ്പോ അപ്പൊ പിന്നെ കുറേ നേം ഇങ്ങനെ വെറുതൊയിരുന്നപ്പോ അപ്പോ ആ വെറെ നിങ്ങെളെ ഓർമ്മ വന്നന്ന് അപ്പൊ മെസ്സേജ്
ആഹ് ആഹ് ആഹ്
പിന്നെ ഉം ഞാ ഞാന് ഞാൻ നാളെ ഞാൻ പറഞ്ഞിരുന്നോ വാഷിംഗ് മെഷീൻ ഒക്കെ നോക്കാൻ പോയത് പറഞ്ഞില്ലേ
ആ ആഹ് പറഞ്ഞു ഹോസ്പിറ്റലിൽ കാണിച്ചു കഴിഞ്ഞ്
ആ ആഹ് അങ്ങനെ പോയി പക്ഷെ അത് അത് കിട്ടിയിട്ടില്ലട്ടോ അത് കൊണ്ടുവന്നിട്ടില്ല അതിന്റെ ബജാജ് ശരിയാവാതോണ്ടേ അത് പെട്ടന്നൊന്ന് റെഡി ആയി കിട്ടിയാൽ മതിയായിരുന്നു
എവിടെയാണ് പോയി നോക്കീനത എവിടെ
ആഹ് നമ്മള അടുത്ത നമ്മള് പോണ ടൗണില്ന്നെ
ആഹ് ആഹ് ശരി
അവിടെ പോയി അവിടെ നോക്കിട്ടാണ് പോന്നിട്ടുണ്ട് പക്ഷെ അന്നപ്പോ സത്യം പറഞ്ഞാനമ്മളെല്ലാം റെഡി ആയിരുന്നിട്ടോ വാങ്ങിക്കാൻ പക്ഷെ അത് ഇതിലഇങ്ങോട്ട് പേര് മാറ്റി ആള് ആധാർ കാഡിലെ പേരിന്റെ സ്പെല്ലിങ് മാറ്റിയിട്ടുണ്ടായിന്
ആഹ്
അപ്പോആ അത് മാറ്റി വന്നപ്പോ പിന്നെ അത് ബജാജിലേക്ക് ഇങ്ങട്ട് കേയറ്ന്നില്ല അപ്പം നമ്മള് ഫുൾ എമൗണ്ട് കൊടുത്ത് ആ രണ്ടു ദിവസ പറഞ്ഞു പിന്നെ അവർ വിളിക്കുന്നൊന്നും കണ്ടില്ല എന്താ അറിയില്ല രണ്ട ദിവസം സംഭവത്തിൽ കഴിഞ്ഞിട്ടുണ്ട് ഇന്നലെ തന്നെ ആയിട്ടുണ്ട് ഇനി വിളിച്ച് ഏ പിന്നെ അത് പറയാഞ്ഞ പിന്നെ അവർക്ക് അന്ന് ഞാനുണ്ടായിരുന്നു കൂടെ ആ നല്ല നല്ല നല്ല ഭംഗിയുണ്ട്ട്ടോ കാണാന് നല്ല നല്ല രസണ്ട് ആ പിന്നെ എല്ലാരും പറയുണ്ട് ഇങ്ങനെ നമ്മൾ ഓട്ടോമാറ്റിക് ആവുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കേട് ഒരു പ്രശ്നം വരുമോന്നുള്ള ഒരുരിത്ങ്ങനുണ്ട് പക്ഷെ എന്നാലും വേണ്ടില്ല.
ആ ഓട്ടോമാറ്റിക് ആയ പിന്നെ നമ്മക്ക് പിന്നെ തിരിഞ്ഞ് നോക്കണ്ട ആ
ഒന്നും അറിയണ്ടല്ലോന്ന് അപ്പൊ ഇത് നല്ല ഭംഗിയണ്ട് നല്ല ഒരു വിസ്താരാക്കെ തോന്നണണ്ട്
ആ അതെ അപ്പം മറ്റത് നന്നാക്കാൻ എല്ലാരും ഇങ്ങനെ മറ്റെന്നന്നാക്കിയാൽ പോരെന്ന് മറ്റേ നന്നാക്കിട്ട് കാര്യല്ല കാരണഎന്താ നാലും നമ്മള് അതില് ഇടുന്ന അയ്നേക്കാളും അയ്നേക്കാളും നല്ല കല്ലിൽ അല അലക്കാണ്
ഉം അതെ
അല്ലെ കൊറേ ടികുമ്പോൾ ഓക്കെയാണ് പക്ഷെ എല്ലതും മക്കളൊക്കെപ്പം മഴയൊക്കെ ആമ്പോ ഭയങ്കരായിട്ട് ചളിയാണ്
ആ അപ്പൊ ഒക്കെ ക്ലീൻ ചെയ്യാതിട്ടിട്ടൊരു കാര്യല്ലാ നന്നാവ് ല്യാ ആ ഒന്നും പോവൂല്ല
ഉം പിന്നെ ക കളർഏളകണതായാലും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ട് അപ്പൊ അതിനേക്കാളും നല്ലത് കുറച്ചരു ഭാഗം ഇം മൂത്രം കഴിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ മൂത്രം നമ്മൾ വേറെ ഒക്കെ വെവേറെന്നെ തിരുമ്പണം ല്ലേ
ആ അതെ അതെ
ഉം അപ്പൊ ഞാൻ വിജാരിച്ച് ഇതാവുമ്പോ പിന്നെ നല്ലത് മാത്ര ഇട്ടാവുമ്പോ ഇപ്പോ യൂണിഫോമും കാര്യങ്ങളൊക്കെ ഇപ്പോ നമ്മള അങ്ങനെ ല്ലേ ചില നല്ല സാധനങ്ങൾ അല്ലെങ്കിൽ നല്ലത് നല്ലത് ഇങ്ങന മാറ്റി വെച്ചിട്ട് അങ്ങനെ ഇടല്ലോ
ആ ആ അങ്ങന്നെടാ
ആ മറ്റേത് നമ്മള് ഇതിങ്ങനെ എടുത്ത് കളഞ്ഞിറ്റ് പിന്നെ ആ വെള്ളത്തിക്ക് നമ്മൾ വേറെ കുറച്ച് പയത് ഇടും അങ്ങനെ ഇങ്ങനെ ഇട്ടിട്ടിട്ട് സത്യമഹ ഒരു ഒരു അതൊരു പണിയാണ്
ആ അല്ല ഈ ഓട്ടോമാറ്റിക്ന് എത്ര നോക്കിട്ട്
അതിന് ഇരുവതിനായിരം
ആ അ അത്രൊക്കെണ്ട്ല്ലേ
ആ അത് കൊഴപ്പില്ല പക്ഷെ അതില് കുറഞ്ഞതുംണ്ട അതില് എത്രോ കൂടിയതുംണ്ട്ട്ടോ
ആ
അപ്പം നമ്മള് എന്താ പറയാ അപ്പൊ എട്ട് എട്ട് എട്ടിൻ്റാണ് എടുത്തെ ഏട്ടുകിലോന്റെ
അ ആ
അപ്പൊം എന്താ പറയാ അതാവുബ്ലെ ഒരു ബ്ലാങ്കറ്റും കൂടെ ഒരു ബ്ലാങ്കറ്റ് ഒക്കെ ആയിട്ട് പോവുള്ളൂ എട്ടെന്തായാലും വേണം
ആ എട്ട് വേണം
ഉം
എട്ടര എട്ടരയിക്കാറല്ലേ അത് എട്ടരല്ലേ ഉണ്ടാവല് തോന്ന്ണ്ട്
അല്ല എത്രയുണ്ട് ആറ് തൊട്ടേ ആറ് ഏഴ് എട്ട് ഒക്കെ ഉണ്ട്
എത്ര ചേര്തൊക്കെണ്ട്ല്ലേ
ആ അതിൻ്റെ ഉള്ളിൽ അതിനനുസരിച്ച് ഇനി ഒൻമ്പത് അങ്ങട് അങ്ങോടൊക്കെ പോകും പക്ഷെ ഒരു മിനിമം ഒരെട്ടെങ്കിലും നമുക്ക് ഒരു നമുക്കൊരു എട്ടെങ്കിലും നമുക്ക് ശരാശരി വേണം എന്നാലും നമുക്ക് ഏകദേശം എല്ലാ ബ്ലാങ്കറ്റ് ഇങ്ങളെ റൂമില് ബ്ലാ ബ്ലാങ്കറ്റ് ആാലും എന്റെ റൂമില് ആദ്യം ഉണ്ടായിരുന്ന ബ്ലാങ്കറ്റ് ചെലോക്ക് അത് കുറച്ചുടെ കട്ടിണ്ട് ഇപ്പത്തെ ബ്ലാങ്കറ്റ്
ആഹ ആഹ ആഹ
മം അത് ഇട്ട് കഴിഞ്ഞാല് പിന്നെ ഞമ്മള സെമീലത് പോവണ്ടായിരുന്നില്ല എന്നിടെ എന്ത് ചെയ്യും അത് നല്ലോണം ഡ്രെനിൽ ഇട്ടിട്ട് വെള്ളം ഫുള് ഊർന്നു പോയിട്ട് അത്ടെത്ത് അയലില് കൊണ്ടോയി ഇടൂള്ളു നടക്കാൻ കയൂല എടുക്കാനും കയൂല
ആഹ ആഹ
അപ്പൊ പിന്നെ ഞാൻ വിജാരിച്ച് അയ്ത് കുറച്ചും കൂടെ ആ ബ്ലാങ്കറ്റിനേക്കാും ഇത് അപ്പൊ പിന്നെ ഇത് കുറച്ച് അത്യാവശ്യം കുയപ്പില്ല പിന്നെ അതിന്റെ സ്വിച്ചും കാര്യങ്ങളൊക്കെ അ ഒരു കുറച്ച് അപ്ഡേറ്റഡ് വേർഷനാണ് അപ്പം അങ്ങനെ എടുത്ത് വാങ്ങി വാങ്ങിച്ച് നീ കൊണ്ട വന്നാലേ സമാധാനംള്ളൂ
ആ അതെ
അങ്ങനെ പിന്നെ അതേപോലെ പോയോ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
ആ ഞാൻ എന്നിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് വേറെ ടൗണില് പോയി ആ
ആഹ ആഹ അത് ശരി എന്നിട്ട് ആ ആ കേക്കണ്ട് ഹലോ പറഞ്ഞോളൂ
ആ എന്നിട്ട് അത് വേറെ ടൗണിൽ പോയിട്ട് ഈ സ്റ്റാൻ ൻ മിറർ ഞാനിങ്ങന കണ്ടിുന്ന ഞാ ഇവിടെ ഒരു കഫേൽ നമ്മുടെ ടൗണില ഒരു കഫേൽ പോയപ്പോൾ അവിടെങ്ങനെ ഫോട്ടോ ഒക്കെ രസമാണല്ലോ ഇപ്പം എല്ലാ കഫേയിലും കാ ഏ കേക്കിന്റെ ഷോപ്പിലൊക്കെ ഉണ്ടല്ലോ സ്റ്റാൻഡി മിററ് ഉ അപ്പൊ ഞാൻ പറ പറഞ്ഞു എനിക്ക് അങ്ങനെ അവിടുന്ന് ചോദിച്ചപ്പോ അവ അവര് ഒരു ഷോപ്പിന്റെ നെയിമ് പറഞ്ഞു തന്നിര്ന്ന് അപ്പൊ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞപ്പ ഹസ്ബൻഡിനന് അറിയുന്ന ആളാണ് ആ ഷോപ്പ് അപ്പൊ ആള് കൊണ്ടോയി ആള് കൊണ്ടെങ്ങാണ്ട് വണ്ടി കുറ മുന്നിക്ക് നിർത്തിങ്ങക്ക അറിയാലോ അയിന്റെ സ്വഭാവം അത് മുന്നേക്ക് നിർത്തിട്ട് ആള് പറഞ്ഞു ഞാൻ എന്തായാലും പോരൂല ഇയ്യ് പോയിട്ട് ചോയിച്ചോ ഇന്നെ പറിമ് വെണ്ടാർഞ്
ആ ആ
എന്നിട്ട് ഞാൻ പോയി കേറി അങ്ങനെ ബ്ലാക്കനി അവിടെണ്ടായി എനിക്ക്ഗോൾഡ് നെ വേണ്ടീന് അപ്പൊ ബ്ലാക്ക് അവടെ എല്ലാ ഷെയപ്പും ഉണ്ട് പക്ഷ് അവിടെ ആയിരത്തി അറനൂറ് രൂപയ്ക്കുള്ളൂ
ആഹ അപ്പൊ അത്ര വലിയ റേറ്റ് ഒന്നുംല്ലല്ലോ ല്ലെ
ഇല്ല ഇല്ല ഉ നിക്കണെങ്കി ഭയങ്കര പൂതിയണ് ഇവിടെ ഐസ് ഓഫന്റെ സൈഡിൽ വെക്കാനെ വെറുതെ രസം അല്ലാതേ കണ്ണാടിൽ ഇങ്ങനെ നോക്കി കാണാനന്നല്ലോ പക്ഷെ അതൊരു മേസ്തറ്റിക് ലുക്ക് എന്നൊക്കെ പറയില്ലേ
ആ
അങ്ങനെ ഓരോ ആഗ്രഹങ്ങള് അപ്പം എന്താ പറയാ അവിടെ ഇല്ല്യ അപ്പൊ എനിക്ക് കാട് തന്ന് ഇന്റെ നമ്പർ വാങ്ങിട്ടുണ്ട് ഇനി വന്നിട്ട് വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്
ആ ശരി
ഉം അപ്പൊ എനിക്ക് അത് കൊറേ ആയിട്ട് അത് ആഗ്രഹം പിന്നെ അതേമാതിരി എയർ ഫയർ ഉണ്ടല്ലോ അതിനും എനിക്ക് ഭയങ്കര ആഗ്രഹംണ്ട് അപ്പൊ ഞാന് ഇങ്ങനെ അവിടുന്ന്ങ്ങനെ ആ ഇത് വാഷിംഗ മെഷീൻ വാങ്ങണ ആ സമയത്ത് പൈസേൻ്റെ കാര്യൊക്കെ ഇങ്ങനെ സെറ്റിലെയ്യണ സമയത്ത് ഞാനിങ്ങനെ എയർ ഫ്രയറ് കുറേ ഉണ്ട്ട്ടോ അപ്പം ഞാൻ പറഞ്ഞ് നോക്കി അവിടെ താ എയർ ഫ്രയറ് നമുക്ക് വാങ്ങല്ലേ എന്നൊക്കെ പറഞ്ഞ് അപ്പം ആള് ഉം ഉം അവിടെ മിണ്ടാണ്ടിരുന്നോന്നാണ്ട് ഇങ്ങനെ നുള്ള അമ്മോ എനിക്ക് ഭയങ്കര പൂതിയാണ് പക്ഷെ അത് എന്താ വെച്ചാല് സത്യം പറഞ്ഞാല് ആള് പറയണേം കാര്യാണ് അതിങ്ങനെ നമ്മള് അത് അത്ര യൂസ് ആക്കൊന്നുംല്ലേ എപ്പളേലും ഒരു സാധനം വെക്കാനല്ലേ
ഉം
അപ്പം വെറുതെ എന്തിനാണ് അങ്ങനെ ഇൻവെസ്റ്റ് ആ എനിക്കിഷ് ഇഷ്ട അപ്പം ഞാൻ ഈ ഫ്രഞ്ച് ഫ്രൈസ് ചിക്കനൊക്കെ അങ്ങനെ നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാലോ പൊള്ളിക്കൊക്കെ ചെയ്യാലോ ആ അപ്പം ഞാന് എന്തായാലും ഇൻഷാ അള്ളാ ഞാന് വാങ്ങും നമ്മള് എന്റെ ബക്കറ്റ് ലിസ്റ്റിലുള്ള സാധനങ്ങളാണതൊക്കെ
മ്മ്
അങ്ങനെ അങ്ങനെ എന്തായാലും വാങ്ങും വാങ്ങണംന്ന് വിചാരി ക്ക്ണ്ട് നമുക്ക് അങ്ങനെ ഒരോ ചെറിയ ചെറിയ ആഗ്രഹങ്ങള് അങ്ങനത്തെ ചെറിതൊള്ളു കൊറച്ച് വെ നമ്മളെ സംബന്ധിച്ചോളം വൽ താണ് പക്ഷെ എന്നാലും നമുക്ക് അങ്ങനെ കുഞ്ഞു കുഞ്ഞ് ആഗ്രഹങ്ങൾ ഇണ്ടാവല്ലോ
ഉം ആന്നെ നമ്മക്ക് സ്വന്തായിട്ട് വീടുണ്ടുവുമ്പം തന്നെ ഓരോ നമുക്ക് ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ കാണുമ്പോ വാങ്ങാനും അതേപോലെ ങ്ങനെ നമുക്ക് വീടിങ്ങനെ ഡെ ഡെക്കറേറ്റെയ്യാനൊക്കെ ഒരിഷ്ട
ഇഷ്ടാണ് അതെ ഇപ്പം നമ്മള് വീട് പണി തൊടങ്ങിയാ തന്നെ നമ്മളിപ്പം കൂടുതലും ഈ പിൻട്രസ്റ്റ് നോക്കിയാലും ഇൻസ്റ്റഗ്രാമ് നോക്കിയാലൊക്കെ അങ്ങനത്തെ കിച്ചണ് ഓരോന്നിന്റെ മോഡുലാർ കിച്ചണ് അല്ലെങ്കി ല്ലേ നമ്മള് അങ്ങനത്തൊക്കെ അല്ലേ കൂടുതല് കാണ ആഹ്
അതെ
അതെ എനിക്ക് അത് ഭയങ്കര ഇഷ്ടാണ് പിന്നെന്താന്നട്ട് ന്നാ ശെരിട്ടോ
ആഹ് ഓക്കെ ഓക്കെ ശെരി
ഉം